ഹലോ. ഹലോ ഹലോ ആഹ് ഹലൊ കേക്ക്ണില്ലെ.
ആഹ് കേൾക്കാം. കേൾക്കാം.
ആഹ് ഓക്കേ. എന്താണ് എന്താ പരിപാടി.
തേ ഇവിടെ കുഞ്ഞുവാട്ടിരിക്കുവായിരുന്നു.
അതെ. എത്ര ആയി കുഞ്ഞിന്.
ഇല്ല മോന് ഇപ്പം യു കെ ജി യിലോട്ട്.
അതെ. യു കെ ജി യിൽ കായില്ലെ. സ്കൂള് തൊറക്കാറായല്ലോ.
ആഹ് സ്കൂള് മോന് എട്ടാം തീയതിയാ തുറക്കുന്നതെ.
ആഹ്
ആഹ് ആ സമയണ്ട് ഇയാള്. ഇവിടെ ഇവിടെ അടുത്ത സ്കൂളൊക്കെ എനിക്കൊന്ന് ഒന്നാം തീയതി മൂന്നാം തീയതിയിലൊക്കെ തൊറക്കുന്നുണ്ട്.
ആഹ് ആഹ് ആഹ്
മോന്. മോന്റെ സ്കൂളില് വല്യ ആള് കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്നാം തീയതി തൊറക്കുന്നത്. ഇവര് ചെറിയ ആളുകളായോണ്ട്. എട്ടാം തീയ്യതീന്ന് പറയും.
ആഹ് അത് മതി. ബേഗും, ബുക്കും ബേഗും ബുക്കൊക്കെ വാങ്ങ്യാെ.
ഈ ബാഗ് ഇരിപ്പുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം. ആഹ് ആങ്ങള കൊ കൊടുത്ത വിട്ടായിരുന്നു. അപ്പം ഞങ്ങള് ഓൾറെഡി വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ രണ്ടും അടുത്ത് ഉപയോഗിച്ചില്ല ആഹ്. ആഹ്കൊണ്ടുപോയത് നല്ലപോലെ ഇരിക്കുവ. പക്ഷെ അവരൊന്നും കൊണ്ടു പോകത്തില്ലല്ലോ. പുതിയ ക്ലാസ് ആവുമ്പോ വീണ്ടും. പുതിയത് വേണെല്ലോ. ഉം അപ്പൊ പിന്നെ. ഇരിപ്പുണ്ട്. കഴിഞ്ഞ പ്രാവിശ്യം കൊറേ സാധനങ്ങള് അവിടെന്ന് ആള് കൊടുത്ത വിട്ടേക്ക് ഇരിപ്പുണ്ട് എല്ലാം കൂടി നമ്മള് ഫസ്റ്റ് ആയോണ്ടെ എന്തൊക്കെ വാങ്ങിക്കണംന്ന് അറിയാതെ കൊറേ അധികം സാധനങ്ങൾ വാങ്ങിയായിരുന്നു.
അഹ് ശെരി ഉം ഉം
അപ്പം അതൊക്കെ ഇരിപ്പുണ്ട്.
ഉം
പിന്നെ പോരാത്ത ഒന്ന് ലഞ്ച് ബോക്സ് ഒക്കെ വാങ്ങിക്കണം. പിന്നെ സമയം ഉണ്ടല്ലൊ. ഇപ്പൊ ഭയങ്കേര ആഹ്. ഇപ്പൊ ഭയങ്കര തെരക്ക. കടകളിലൊക്കെ ഈ ഒന്നാം തീയതി തൊറക്കുന്നത് കൊണ്ടേ.
ഉം
ഭയങ്കര തെരക്ക് സ്കൂള് ഇപ്പ എല്ലാ കുഞ്ഞ്
അതെ അതെ നല്ല തിരക്ക്ണ്ട്. ഇപ്പ എന്താ വെച്ചാ എല്ലാവരും തുറക്കാ എല്ലാവരും വാങ്ങ്ണ തെരക്കിലാണ്.
അതെ അതെ
പിന്നെ ഈ ഒരു ടൈമ് കഴിഞ്ഞ പിന്നെ ഒന്ന് കടകളില് തെരക്കും കൊറയും. സാധനങ്ങൾക്ക് നല്ല വെലി ആവുംഇപ്പൊ.
വെലയുംആണൊ. പിന്നെ നമുക്ക് നല്ലത് കറക്റ്റ് കിട്ടത്തില്ലല്ല. എല്ലാരും കൊണ്ടുപോയെന്റെ ബാക്കിയൊക്കെ ആയിരിക്കും പിന്നെ. നല്ലത്. ശേ ഞാൻ ആ നമുക്ക് പോവാൻ പറ്റിയില്ല. ഇവിടെ പനി ആയി പോയി. ഞങ്ങള് ഇല്ലായിരുന്നു ഞങ്ങള് വാഗമണ്ണ്ക്ക് പോയായിരുന്നു. ക്കേഷ്ണ പറഞ്ഞ് പോയതാ. അങ്ങനെ പോയി ഇട്ട് വന്ന് കഴിഞ്ഞാ നമുക്ക് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞിരുന്നപ്പം ഒരാഴ്ച കൊണ്ട് ഇവിടെ എല്ലർക്കും പനിയായി ഇപ്പച്ചിരി. കൊറഞ്ഞു വന്നതേ ഒള്ളു. അപ്പം അതുകൊണ്ടൊന്നും നടന്നില്ല.
ഉം
പിന്നെ ചേട്ടനും ലീവ് തീർന്ന് ചേ ജോലിക്ക് പോകേണ്ടി വന്നു അപ്പം ഇ രണ്ടുസം കൂടെ കഴിയുമ്പോ പുള്ളിക്കാരൻ ലീവാണ് അപ്പൊ അത് കഴിയ ഇപ്പൊ പോയി വാങ്ങിക്കാന്ന് പറഞ്ഞിരിക്കുവോ
അയ് ശരി എന്താ പുള്ളിക്കാര നാട്ടിൽ തന്നെയാണോ ഗൾഫിലൊന്നുല്ലല്ലോ
അല്ലല്ലല്ല നാട്ടില നാട്ട
പിന്നെ
സിവിില് കഴി സ് സിവിില് കഴിഞ്ഞ ഇപ്പ കൺസ്ട്രക്ഷന്റെ സൂപ്പർവൈസർ ആയിട്ട് ഇവിട അടുത്ത് ആ് അടുത്ത് ഇവിടെ തന്നെ വർക്ക് യ്യുന്നു അടു തന്നെ
അതെങ്ങനെ സ്വന്തമായിട്ടാണോ അത് എഞ്ചിനീയേഴ്സിന്റെ കീഴിൽ അങ്ങനെ എന്തെങ്കിലാണോ
അല്ല സ്വന്തമായിട്ടല്ല ഇവര് ഇവിടെ ആ ഈ അമൃതാനന്ദമായി മടം അറി കേട്ടിട്ടുണ്ടോ മാ താമൃതാനന്ദമേ ആഹ് അവിട വർക്കയ് ന്നെ അടുത്താ ഞങ്ങളടെ വീടും അടുത്തന്ന മഠത്തിന്റെ അടുത്താ ആ അപ്പം അവിടാ ചേട്ടൻ വർക്കയ്ണ്
ആഹ ശരി ഓക്കെ ഓക്കെ
അപ്പം അതുകൊണ്ട് പിന്നെ കൊഴപ്പമില്ല രാവിലെയും ഉച്ചക്കൊക്കെ കഴിക്കാൻ വരും
ഉം
വിടുന്ന് അഞ്ച് മിനിട്ട് പോയാൽ മതി്യോത്സഥലത്തോട്ടെ
ഉ അപ്പോആ ഹ ഊണയ്ക്കാനും ചായ കുടിക്കാനൊക്കെ വരാ
ആഹഅതെ അതെ അവിടെ ഫുഡ്ണ്ട് പക്ഷെ അവിടന്നൊന്നും കഴിക്കത്തില്ല വീട്ടിൽ വന്നാല വീട്ടിൽ വന്നേ കഴിക്കൂല്ല രാവിലത്തെ രാവിലെ ഏഴ് മണിക്ക് പോവും ഒമ്പത് മണിാകുമ്പോം വരും പിന്നെ പത്ത് മണിക്ക് പോകും പിന്നെ ഒരു മണിക്ക് വരും
അ അപ്പൊ എന്തിനാ ഇത്ര നേരത്തെ പോണേ ഏഴുമ മണിയൊക്കെ ആവുമ്പോഴേക്ക്
ഏഴ് മണിക്കാ അവർക്ക് അവിടെ ഡ്യൂട്ടി തുടങ്ങുന്നത് പഞ്ചിങ്ങ ടൈമില്ല പഞ്ച്യണണം അപ്പം
ആ ഹ അയ്ശരി അല്ല അപ്പൊ പിന്നെ കുളിച്ച് അങ്ങനെ പോയാ മതിയ ഒന്ന് ഫുഡ് ഒന്നും കൊണ്ടോ വണ്ടല്ലോ അതൊണ്ടെ
ഇല്ലില്ല ഫുഡ്ന്നുംണ്ട അത് രാവിലെ ഒരു ആ റുമണിയകുമ്പേണീട്ട് കുളിിച്ചആ റെ മുക്കാൽ ഏഴേ മണിയാഴുമ്പേ ഴെ ഇവിന്ന് പോകുന്നെ തൊട്ടടുത്താവണ്ടേ അഞ്ച മിനിട്ട ഇല്ല അപ്പം അങ്ങോട്ട് തട്ട് പോയിട്ട് പിന്നെ രാവിലെ വരും പിന്നെ ഉച്ചക്ക് വരും പിന്നെ വൈകിട്ട് ചിലപ്പോ ഓവർ ടൈം കുറച്ച സമയം നൽേണ്ടിയൊക്കെ അധികം വരുമ്പോഴത്തേക്ക് ഒരു ഏഴ് എട്ട് മണിയ ആാവില്ലെങ്കിൽ നാലര ആ്പോഴത്തേക്കും വരും
ഉ കൊഴപ്പില്ലട്ടാ നല്ലത് ആള അവിടെത്തന്നെ ഉണ്ടല്ലാ
അതെ അതെ അതാ പക്ഷെ ഒരുപാട് ഇത് വന്നേ പുറത്തോട്ട് പോകാൻ വേണ്ടീട്ട് പക്ഷെ ആക്കും താല്പര്യം ല്ല എനിക്കും താല്പര്യമില്ല നമുക്ക് അടുത്ത് തന്നെല്ലേ
അതന്നെ എല്ലാ അടുത്ത് ഇങ്ങനെരു നല്ലൊരു അച്ചം കൊഴപ്പല്ലാത്ത രീതി ല് ഉണ്ടെങ്കിൽ പിന്നെ എന്താ നല്ലതല്ലോ
അതെ അതെ അതെ ഇപ്പൊ ആക്ക് പത്ത് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ആയി ഇപ്പൊ പൊറത്തോട്ട് ആവുമ്പോ നല്ല ഇത്ണ്ടെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മള് അങ്ങനെ സം പോുന്നില്ല നമുക്കിപ്പോ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ അത് മതി
അതന്നെ അതന്നെയള്ളോ വേണ്ടത്
അതാ നമ്മുടെ കൂടെള്ളതല്ലേ നല്ലത്
അതന്നെ
അങ്ങനെ ശരിക്
ഏ ഒരു കുട്ടിയല്ലേ ഒള്ളൂ
ആഹ് ഒരാളെ ഉള്ളൂ ഒരാളേ ഉള്ളു ആണ് നീ പാ ത്ത് അവിടെയോ
ഇവിടെ ഒരാളെന്നെ ഏഹ് ഹ് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സും മൂന്ന് മാസും
ആ എങ്ങനുണ്ട് ആള്
ആളെന്താ ആള് നല്ല വികൃതിയ ഇപ്പൊ രണ്ട് കണ്ണൊന്നും പോരാ
ആഹ ആഹാ
ഇപ്പൊ അവര് അപ്പ നടക്കാൻ തുടങ്ങിയപ്പോ അപ്പൊ നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ നടക്കാൻ തുടങ്ങിയ അപ്പളേ ഇപ്പ അങ്ങോട്ട് പോവാ കോണീ മ്മക്ക് കേറാ സ്റ്റെപ്പ് അറങ്ങി പോവാ ഇപ്പൊ ഒരു സ്റ്റെപ്പൊക്കെ ഇറങ്ങാ പഠിച്ചിട്ടുള്ളൂ അപ്പൊ അത് അറങ്ങിയ പോയാ അങ്ങനെയൊക്കെ ആഹ് അങ്ങനെ വീഴാ ഏ
വേണല്ലോ നോക്കാൻ
നോക്കാ പിന്നെന്താ നമ്മള ഒന്ന് കണ്ണ് തെറ്റിയാ മതി അപ്പഴക്കും എന്തേലും തല മുട്ടും
ഉം ആഹ് നടക്കുന്ന പതിവ് അല്ലേ ആയോള്ളു ഇപ്പൊ നടക്കത്തില്ലേ
ആഹ് നടക്കല് തൊടങ്ങി ആടി ആടി ആടിയിട്ട് നടക്കും
ആഹ ആഹ
അങ്ങനെ
ഉം ഒരാളെ ഒള്ളോ
ആഹ് ഒരാളെ ഒള്ളൂ
ഉം ചേട്ടൻ പുറത്ത് വർക്ക് ചെയ്യല്ലേ
ആഹ് ഗൾഫിൽ പോയി നാട്ടില് ഉണ്ടാർന്നു ഇപ്പൊ വർക്ക്ഒക്കെ കുറവായിട്ടേ ഏട്ടനെ ഈ ഇന്റീരിയലി ന്റെ വർക്കാണ് ഇന്റീരിയൽ ഡിസൈനിങ്ങിന്റെ അപ്പൊ വർക്ക് ഇപ്പോ നാട്ടിൽ കമ്മിയായി കമ്പനിയിൽ എറണാകുളത്താണ് വർക്ക് ചെയ്താർന്നത് അപ്പോ ആ കമ്പനിയില് എന്താ പറയാ വല്യ ഇതില്ല മെച്ചം ഇല്ലാന്ന് കണ്ടപ്പോ നിർത്തി പിന്നെ പെട്ടെന്ന് ഗൾഫിലേക്ക് പോവാൻ കിട്ടിയപ്പോൾ ഇങ്ങനെ സൂപ്പർവൈസർ ആയിട്ട് കിട്ടിയപ്പോ ഒന്നും നോക്കിയില്ല അപ്പൊ പിന്ന അങ്ങനെ അങ്ങോട്ട് പോയി
ആഹ് ആഹ്
ഇപ്പൊ അഞ്ച് ആറു മാസായി പോയിട്ട്
പോയിട്ടല്ലേ ആഹ് കുഞ്ഞ് ചെറുതായിരുന്നപ്പഴേ അങ്ങു പോയല്ലേ ആള്
ആഹ് കുട്ടി ചെറുതായപ്പോ തന്നെ കുട്ടീനെ ചോറ് കൊടുത്തു കഴിഞ്ഞ് ഏഹ് ഒരു മാസംന്ത ആയള്ളൂ അപ്പ പോയി ആറേഴു മാസംയപ്പോ പോയി
ഉം നല്ല സങ്കടം കാണുമല്ലോ
ആഹ് ആഹ് പിന്നെന്താ നല്ല വിഷമണ്ട്
ഉം അല്ല എന്ത്‌യും നമുക്ക് കൊഴപ്പമില്ലാത്ത നല്ലൊരു ജോലി നമുക്ക് നാട്ടിലുണ്ടെങ്കിൽ കൊഴപ്പ ഇല്ല പക്ഷെ ഉം ഇവിടെ ഞങ്ങള ഈ കൊറോണ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആഹ് കൊറോണ ടൈമില് ഇവിടെ അടച്ച് അങ്ങനെ ഭയങ്കര പാടായിരുന്നു അപ്പം സാലറി ഒന്നുമില്ല
ഉം
അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആഹ് ഒരു ടൈമില്
അതെന്നെ കൊറോണ വന്നയിൽ തന്നെയാണ്ല്ലാവരും അകെ ബുദ്ധിമുട്ടിലായത്
അതെ അതെ ഞാൻ ആസ കറക്റ്റ് ആ കൊറോണ വന്ന ടൈമിൽ പ്രഗ്നന്റ് ആയി ചേട്ടന് ജോലി ഇല്ലാതായി പിന്നെ കുഞ്ഞിന്റെ ഫസ്റ്റ് ബർത്ത് ഡേ കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞെ തിരിച്ചു ജോലിക്ക് കേറുന്നത്
അഹ് ശരി ആഹ ഇന്ക്കാണച്ചാ എന്റെ കല്യാണം കഴിഞ്ഞന്റെ എന്താണ് ഒരു കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി ആയില്ല അപ്പൊ ആദ്യായിട്ട് ഫസ്റ്റ്ത്തെ കൊറോണല്ലേ ആദ്യായിട്ട് വന്നില്ലേ ഫസ് ഹലോ. ഹലോ. ഹലോ. അപ്പൊ ആദ്യയിട്ട് കൊറോണ വന്നർന്ന ടൈം ആയിരുന്നു അപ്പൊ ഹലോ.